ആഹ്
എന്തോ ഒരു കോൾ കണ്ടീന്നു ഇങ്ങള് എവ്ടെള്ളേന്നു?
ഞാൻ ഇവ്ടെ വല്ലപ്പുഴള്ളാണ്
ആഹ് ഒരു മിസ്കോൾ കണ്ടീന്നു. അതെന്താ, കൈതട്ടി വന്നാണോ?
അ അറീലട്ടോ
അതെയോ ആഹ്. കൈതട്ടി വന്നതേ നിങ്ങളെ കൈ ത ട്ടി വന്നാവുംന്നാ വിചാരിച്ചെ ഞാന് നിങ്ങളെ കോൾ കണ്ടപ്പോ തിരിച്ചു വിൾച്ചാണേ
ആഹ്
നിങ്ങളെവിടെ വീടു ന്നു
നാട് വല്ലപ്പുഴ ആണ്
വല്ലപ്പുഴ ഏതാ ണ് ജില്ല വര്നെ? ഇങ്ങളെ ജില്ല ഏതേന്നു?
പാലക്കാട്
ആഹ് പാലക്കാട് ആഹ് പാലക്കാട് പട്ടാമ്പിയ
ആഹ് പട്ടാമ്പി
ആഹ് നിങ്ങളിപ്പോ എ ന്ത ചെയ്യണെ സ്റ്റുഡന്റ് ആണോ അതോ പഠിക്കലെനോ
പഠിക്കല് കഴിഞ്ഞു
ആഹ് എത്ര വരെ പഠിച്ചു
പ്ലസ് ടു
ആഹ് പ്ലസ് ടു വരെ പഠിച്ചോ പ്ലസ് ടു പത് പത്താം പത്താം ക്ലാസും പ്ലസ് ടു കഴിഞ്ഞ്ട്ടാ പ്പോ കഴിഞ്ഞ് ഇരിക്ക ഇങ്ങെൾ ആഹ് പത്ത് എവ്ടെയാ പ്ലസ് ടു എവ്ടെയാണ് പഠിച്ചെ
പ്ലസ് ടു പട്ടാമ്പി
പട്ടാമ്പി പത്താം ക്ലാസോ
പത്താം ക്ലാസ് വല്ലപ്പുഴ
ആഹ് വല്ലപ്പുഴയോ ഉം എന്നിട്ട് പ്ലസ് ടു പാസ്സായോ
ആഹ് പ്ലസ് ടൂപാസ് പാസായി
ആഹ് പാസായില്ലെ എല്ല വിഷയം കിട്ടില്ലെ
ആഹ്
ഇനി എന്താ നെസ്റ്റ് പ്ലാൻ എന്താണു നിങ്ങൾ എന്തേലും ചെയ്യണ്ടോ
എന്തേലും ചെയ്യണം
ആഹ് അല്ല തീരുമാനിച്ചിട്ടൊന്നും ഇല്ലാ കോളേജി ഒന്നും കൊടുത്തിട്ടില്ല
ഇല്ല തീരുമാനിച്ചിട്ടോന്നില്ല
ആഹ് വീട്ടിലാരോക്കെയള്ളെ
വീട്ടിൽ ഉമ്മയും ഇക്കയും എല്ലാരും ഇണ്ട്
അതെ ആഹ് നിങ്ങള് പ്ലസ് ടു കഴിഞ്ഞ് ഒന്നും ചെയ്യണില്ലെങ്കിൽ നമ്മളവിടെ ഒരു കോഴ്സ് ഒക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു തരണോ അതിനെ കുറിച്ചിട്ട്
ആഹ് പറഞ്ഞോളി
ആഹ് ഞമ്മളിപ്പോ ഇത് ഞമ്മളിപ്പോ ഇങ്ങള് സാഹത്തികങ്ങള് കോളിങ്ങട്ട് വന്നിട്ട് നമ്മള് വെറുതെ പറഞ്ഞന്നു തന്നെ ഉള്ളൂ
ആഹ് ആഹ്
ഇപ്പ നമ്മള കോഴ്സ് വെറുത പറഞ്ണ്ട് നമ്മള് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ കോഴ്സ് ആണ് പിന്നെ ട്രേഡിങ്ങിന്റെ കോഴ്സും ഉണ്ട് ഇങ്ങൾക്കേതിനാ താല്പര്യം
അങ്ങനെ ചോയി ഡിജിറ്റൽ മാർക്കിനൊക്കെ നോക്കാന്ന്
ആഹ് ഡിജിറ്റൽ മാർക്കറ്റ് പറയുമ്പോ നമുക്കിപ്പോ സാധ പോലെ നമ്മളിപ്പോ ഞമ്മളെ അറിയണ അയൽവാസികളൊക്കയ്യില് പഠിക്കണണ്ട് അപ്പോ ഞമ്മക്ക് ഇങ്ങട്ട് പറഞ്ഞേരാണങ്കി കൂടുതൽ നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റിയൊരു സംഭവാണിത് അപ്പോ ഞമ്മൾ അയിനെ കുറിച്ചൊക്കെ ഇങ്ങൾക്ക് പറഞ്ഞുതരാണ് അത് ആറു മാസത്തെ കോഴ്സും ണ്ട് ഒരു കൊല്ലത്തെ കോഴ്സുംണ്ട് തോന്നുന്നുണ്ട് ഞാൻ അന്വേഷിച്ചിട്ട് ഇങ്ങൾക്ക് പറഞ്ഞു ഞ്ഞേരാ ഇങ്ങൾ എത്ര മാസത്തെ കോഴ്സ് എടുക്കാനാണ് വിചാരിക്ക്‌ണെ?
ആർ മാസത്തെ
ആഹ് ആറ് മാസത്തെ കോഴ്സ് ല്ലേ പ്ലേസ്മെന്റ് കൊടുക്കും വാണ്ടേ നമുക്ക് ജോലിയാക്കി തരും വാണ്ടേ നമ്മൊളൊരു സ്ഥല
ആഹ്
അതിപ്പോ ഇത്ര ആറു മാസത്തിനാണെങ്കി ഇത്രേ വരുണോയ്ച്ചാല് അറുപതിനായിരം എഴുപതിനായിരം റ്റെ വരുന്നത് അത് നമുക്ക് വെയ്ക്കിണ പോലെ ഒരു മാസം എത്ര മെല്ലെ മെല്ലെ അടക്കാ ചിലപ്പോ ആഴ്ചേൽ ഒരു മാസ ത്തിൽ അങ്ങനെ അടക്കാ അങ്ങനെ നമുക്ക് അങ്ങനൊരു ആഹ് ഇതൂണ്ട് ഇങ്ങളേതാ ഇടുക്കണത്?
മാസത്തിലേക്ക്‌ അടക്കണ അങ്ങനെന്തേലും
മാസത്തിലോ മാസത്തില് അമ്മക്കിപ്പോ ഫസ്റ്റ് എന്തായാലും നമ്മളൊരു അഡ്മിഷൻ ഫീസ് പറഞ്ഞിട്ട് ഒര് ഇരുപയി മുപ്പതിനായിരംറുപ്യാ കൊടുക്കണം
ആഹ്
അപ്പൊ മുപ്പതിനായിരം രൂപ കൊടുത്താല് ഇപ്പ അമ്മള് ഇന്ന സൽ മറ്റേ ഇങ്ങളിപ്പോ അമ്മളെ ഇങ്ങള് എവിട് ക്കാ വര്ന്നത് നമ്മള് കൊറെ ബ്രാഞ്ചിണ്ട് തോന്നുണ്ടവരെ മറ്റേ കൊച്ചി എറണാകുളം തൃശ്ശൂര് പാലക്കാട് അവിടൊക്കെണ്ട് ഇങ്ങൾ എവിട്ക്കാ വരാ പാലക്കാട്ല്ലേ പാലക്കാട് ഇങ്ങൾക്ക് ഒന്നുകൂടി ദൂരല്ലേ ഇവിടുന്ന് അത്യാവശ്യം കിലോമീറ്റർ ഇണ്ട് ഇങ്ങൾക്ക്‌ തൃശൂരല്ലേ ഒന്നൂടി അടുത്ത് ട്രെയിൻ കേറി വരുമ്പോ
ആഹ് തൃശൂര് നോക്കാ
തൃശ്ശൂര് നോക്കാല്ലേ അപ്പൊ ങ്ങള് ഇപ്പോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങുണ്ട് ട്രേഡിങ്ങൂണ്ട് ട്രേഡിങ്ങ് നോക്കുന്നുണ്ടോ
ആഹ് നോക്കണം
ആഹ് ട്രേഡിങ് ആകുമ്പോ നമുക്ക് രണ്ട് മാസത്തെ കോഴ്സന്നെ വരുണൊള്ളൂ തോന്ന്ണ്ട്
ഉം
എന്നിട്ട് ഇങ്ങളെ ഫ്രണ്ട്സ് ഒക്കെന്താ ചെയ്യ്ണ്
ഫ്രണ്ട്സ് ഒക്കെ ഇവിടെണ്ട്
ആഹ് ജോലിക്ക് പോവല് തൊടങ്ങ്യോ ഓരോര്ത്തര്
ആഹ് ഓരോരുത്തര് ഓരോരുത്തര് പണിക്ക് പോവല് തുടങ്ങി
അതെയോ ഉം ഇപ്പൊ ഇങ്ങളിപ്പോ ഇഞ്ഞി ഡിജിറ്റൽ മാർക്കറ്റിങ്ങാ നോക്ക്ണ്ല്ലേ
ആഹ് ആഹ്
ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ഞമ്മക്ക് ഇന്ന സ്ഥലത്ത് പ്ലേസ്മെന്റ് ഇണ്ടാവും ബാംഗ്ലൂര് അങ്ങനെ ആന്ധ്രാപ്രദേശ് ആസാം രാജ്യസ് താന് കേരളത്തിൽ തന്നെ പയിനാല് ജില്ലയില് എവിടേലൊക്കെ ഞമ്മക്ക് പ്ലേസ്മെന്റ് കിട്ട്യാ വേടിച്ചേരാ.
ആഹ്
ഇങ്ങള് മാസത്തിലടക്കുമ്പോ മു ആദ്യം മുപ്പതിനായിരം കൊടുത്താ ഓരോ മാസം പത്ത് രൂപ വെച്ച് കൊടുക്കണ്ടരും പത്താറുപ്യ വെച്ചിട്ട് അതെന്താ ചെയ്യാ ഞങ്ങള് അടക്കാൻ പറ്റുവോ
ആഹ് ആക്കാ
ഫാദർ എന്താ ജോലി
ഫാദർ ഓട്ടർഷോട
ആഹ് ഓട്ടർഷോടണ്ലേ എവിടോട്ണെ
അല്ലപ്പഴ തന്നെ
ആഹ് ചേച്ചിമാരോ ഏട്ടന്മാരോ ആരെങ്കലൊക്കെ ഉണ്ടോ
ആഹ് ചേച്ചി ഏട്ടനൊക്കെ ഉണ്ട്
അതെയോ ആഹ് എന്നിട്ടിപ്പോ നിങ്ങള ഇഞ്ഞി ജോലിക്ക് നോക് അഹ് പഠിച്ചിട്ട് വേറെന്തങ്കിലുഞ്ഞി കോഴ്സ്ങ്ങനെ വേറെ നോക്ക്ണ്ടോ
അത് ജോലിക്ക് പോകാന് ഉം
എത്ര വയസായി
പതിനെട്ടക്കായി
പതിനെട്ട് വയസ്സായിലേ
ആഹ്
ആഹ് ലൈസൻസ് എടുത്തോ ലൈസൻസ് കൊടുക്ക്ണ്ടോ
ആഹ് കൊടുക്കണന്ന്ണ്ട് ആഹ് അർയാ ആഹ്
ആഹ് ട്രിപ്പ് പോല്ണ്ട ങ്ങള്?
ട്രിപ്പ് ഇതുവരെ പോയിട്ടൊന്നുമില്ല. ഒരാളും വരില്ല.
അതെ ആഹ്. അതെന്താ?
എല്ലാരും ഉണ്ടാറുണ്ട് ലാസ്റ്റ് ചാമ്പല.
ആഹ് ഒക്കെ കാരാണ്.
എന്താ എല്ലാരും വരാലേ. ആദ്യ ല്ലാരും ഉണ്ടോ അറിയില്ലേ.
ആഹ് ആദ്യലാരും ഉണ്ട അറിയ എന്റെ ഫോണ് തലേ എല്ലറിയ.
ആഹ് കൊറച്ച ആൾക്കാരൊക്കെങ്ങനെ ഉണ്ടാവും. ചിലോരന്നും ഉണ്ടാവില്ല ഒപ്പം ഉണ്ടാവും ചിലവര്.
ആഹ് ഒക്കെ കണക്കാ.
ഉം അത് ചെലൊരു കണക്ക തന്നെക്കാരോ. പക്ഷെ ചെലൊരു നിൽക്കൂട്ടോ ഒപ്പുണ്ട് എന്നൊക്കെ പറയും.
മ്. ആഹ് ഇണ്ട്ക്ക് ഇണ്ട്ന്നൊക്കെ പറയും, പിന്നെ വരില്ല.
ആഹ് അത് ചെലവരക്കാരാ. ഞമ് ചെലവര കല് ഞമ്മള് ഇപ്പവിടന്ന്, ട്രിപ്പ് പോണോറക്ക തന്നെ. നമ്മള് ഇണ്ടെങ്കി ഇണ്ട്‌ തന്നെ പറയല്ലേ നമ്മള് അങ്ങനെ ആരും ചാമ്പയില്ല.
ആഹ് ആ.
നിങ്ങള് ട്രിപ്പ് പ്ലാനിങ് മാത്രേ നടക്കലള്ളൂ. പോവലില്ല?
ഡെയിലി പ്ലാനിങ് നടക്കലുണ്ട്.
ഡെയിലി പ്ലാനിങ്ങ് ഉള്ളൂല്ലേ, പോവലില്ലല്ലേ. എന്നിട്ട പ്പ എന്താ ഇനിപ്പോ എന്താ പരിപാടി വേറെ?
ഇനിയിപ്പോ അടുത്ത ട്രിപ്പിനു പ്ലാൻ ഇടണം.
അത് എവിടുക്കാ?
അട്ടപ്പാടി എന്നൊക്കെ പറയണ്ട്.
അട്ടപ്പാടിയോ, അപ്പൊ നിങ്ങള് ഇനി അട്ടപ്പാടിക്ക് പോവാനവരോക്കെ ഉണ്ടാവോ?
നോക്കണം.
ജോലിക്ക് പോവാന്നൊക്കല്ലെ പറഞ്ഞിന്ന്.
ജോലിടെ മുന്നേ അട്ടപ്പാടി പോണം ന്നൊക്കെ ഉണ്ട്.
ആഹ് ആ. അപ്പൊ ഇഞ്ഞി കോഴ്സ് എടുത്തിട്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുത്തിട്ട് തന്നെ പണില്ലേ.
ആഹ്.
ആഹ്.
നിങ്ങള് ഇപ്പ എന്ത്യേ
ഞമ്മളൊന്നും ഇപ്പ ചെയണില്ല. ഞമ്മളിപ്പോങ്ങള് വിളിച്ചപ്പോ ഞാനിപ്പോ ഇതാ, പ്ലസ് ടു കഴിഞ്ഞ്, പ്ലസ്ടു കഴിഞ്ഞ് ഇപ്പ ഇങ്ങനെ നിൽക്കാണ്. അപ്പോൾ നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനില്, ജോലി കിട്ടിക്ക. അപ്പൊ അവിടുന്ന് ഞങ്ങള് തിരിച്ച് ഇങ്ങള് വിളിച്ചപ്പോ ഒരു സ്റ്റുഡൻറ് ആണെന്ന് പറഞ്ഞപ്പോ, അയിന് കുറിച്ചുള്ള കാര്യങ്ങള് പറഞ്ഞന്നതാണ്.
ആഹ്.
ആ നമ്മളെ സ്ഥലം ഇവിടെ വരുന്നത് എറണാകുളം മറ്റേ പാലാരിവട്ട വരുന്നത്.
ആഹ് ആ.
എറണാകുളത്ത് വരില്ലണത്.
എറണാകുളത്ത് വന്നിട്ടൊക്കെ ഉണ്ട്.
അതെ എങ്ങനെയാ എന്തെക്കെണ് കൂട്ടുകാരപ്പോ ആണോ അതോ ഒറ്റക്ക് ഒറ്റകാണോ?
ആ കൂട്ടുകാരമാരപ്പോ ഇങ്ങനെ വന്നിട്ടൊക്കെ ഉണ്ട്.
എന്തിനാ വന്ന്ക്കണേ ട്രിപ്പാ?
ഏയ് ട്രിപ്പ് ഒന്നല്ല കാറ്ററിംഗ് വർക്കിനൊക്കെ.
കേറ്ററിംഗ് വർക്കിനോ?
ആഹ്
കാറ്ററിംഗ് വർക്കിന് വരുമ്പപ്പോൾ പൈസ കിട്ടും നമുക്ക്.
ആ പൈസ കിട്ടും.
അതല്ല നമ്മള് കാറ്ററിങ്ങിന് മാത്രല്ല നമ്മള് ഈ ട്രാവലിങ് എക്സ്പെൻസ് കിട്ടോ അതെ ആ അപ്പൊ നിങ്ങള് ഏത് കാറ്ററിങ്ങിന്റെ വർക്കിനാണ് പോയിരുന്നത്
ആ റോയൽ ഓർക്കണ്ടണ്ട്
റോയിലറക്കോ എത്ര കിട്ടാ നമുക്ക്
ഒരുവർക്ക് നാന്നൂറ് നാന്നൂറ്റി അമ്പത് വെച്ച് കിട്ടും അഞ്ഞൂറൊക്കെ
ആഹ് നാന്നൂറ് നാനൂറ്റി അമ്പത് അപ്പൊ എക്സ്പെൻസ് വേറെ കിട്ടുവോ
എക്സ്പെൻസ് വറെ
എക്സ്പെൻസ് എത്ര കിട്ടുക
എക്സ്പെൻസ് കയ്യിന്ന് ചെലവാവാണ് അനുസരിച്ചിട്ട്
ആഹ്
ഉഹ
എത്ര ചലവാവണോ അതിനനുസരിച്ച് കിട്ടൂലെ
ആഹ് ആഹ്
ആ അപ്പൊ ഇനിയിപ്പോ നിങ്ങള് കോഴ്സിന് പോവാണെങ്കി പൈസ ആരാ തരിക
കോഴ്സിന് പോവാണെങ്കിൽ അങ്ങനെ വർക്കിന് പോയിട്ടൊക്കെ പണിക്ക് പോയിട്ട് ഇണ്ടാക്കണം
മുപ്പയ്ന് അർപ്പിക്ക് ഇണ്ടാവോ
ഇണ്ടാക്കണം എല്ലാപ്പ എന്താ ചെയ്യാ
ആഹ് ശരിയാണല്ലോ അല്ലേ വീട്ടിന്നരീല്ലേ
വീട്ടിന്നും കുറച്ച് എല്ലാം കൊണ്ടും വീട്ട്ന്ന് തികയില്ലല്ലോ
ആഹ് അത് ശരിയാ നിങ്ങളെ മൈന്റ് അടിപൊളിയാ
ആഹ്
ഉം ഏട്ടന് എന്ത് പണിയാ
ഏട്ടൻ കടയി പോവാ
ആ ഏട്ടനോട് പൈസ് ചോയ്ച്ച തരില്ലേ
ഏട്ടനും ഉണ്ടാവില്ലേ ഓരോ ആവശ്യങ്ങളൊക്കെ
ആഹ് എന്നിട്ട് ഇപ്പോൾ നിങ്ങള് ഡിജിറ്റൽ മാർക്കറ്റിങ്ങ് അല്ലേ എടുക്കണേ
ആഹ് ആഹ്
പ്പോ നമ്മളിന്നി അയ്നെ കുറിച്ചിട്ട് ഇങ്ങള് എന്തേലും അന്വേഷിക്കാണ്ടെങ്കി ഈ നമ്പറില് വിളിച്ചോളൂട്ടോ
ആഹ് ആഹ്
നിങ്ങളെ സ്ഥലം പറഞ്ഞ പാലക്കാടെവ്ടെ പട്ടാമ്പിലോ
ആഹ് ആഹ് പട്ടാമ്പിയേല ഇപ്പോ
ആ അപ്പൊ ഒക്കെ സംശയണ്ടേല് വിളിച്ചോളുട്ടോ ഓക്കെ
ആഹ് ഓക്കെ ആഹ് ആഹ് അങ്ങട്ട് പോരെ